നൽ
ആഹ ഇപ്പാ കേക്കാവോ
ആ അതെ
ഉം
എന്ത് ഒളി ഇതുവരെ വരത്തെ
ആർക്ക ഞാൻ കൊറെേ നേരം ഇതിനകത്ത് എടക്കുന്നു എന്റെ ടാസ്ക് കഴിഞ്ഞ കൊണ്ടാണോന്ന് അറിയില്ല
ആഹ് ഞാൻ കൊറെ വിളിച്ചു റിങ് ചെയന്ന് പക്ഷെ വേറെരു ഇതുല്ല
ഇപ്പൊ കാണിച്ചു അത് നി ഇപ്പ എന്തുകൊണ്ടാവോ
ആഹ് എന്തൊക്കെയണ്ട് വിശേഷം
മഴ ഇല്ലാണ്ടാ
മഴ ഇപ്പല്ല പെയ്തു പോയി രാവിലെ നല്ല മഴയായിരുന്നു
ഉം
ഉമ് ചോറൊക്കായോ ഇല്ലില്ല ചോറ് കയിച്ചിട്ടില്ല കയിക്കാൻ പോണോള്ളൂ
വെള്ളിയാഴ്ച അല്ല എന്തേലും സ്പെഷ്യൽ
അയ് ശരി ഉമ് ചെമ്മീ കറിയും ചെമ്മീൻ കറിയല്ല ഒരു നിർവവാഹണ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കല്ലോ യൂട്യൂബിലൊക്കെ വയറലായി ഇരിക്ക്ണ സാനം ഒന്ന്ണ്ടാക്ക വിചാരിച്ട്ടാണ് ഇണ്ടാക്കി
ഉം
നിങ്ങക്ക് മാണോ നിങ്ങൾ പോര്
ഇത് കൊറെ ടൈം ആയല്ലേ ഫുഡ് കഴിക്കുന്നില്ലേ?
കഴിക്കല്ല ഇവിടെ ഒരു എന്റെ കുഞ്ഞിന്റെ ക ഇത് കാണാൻ ഉണ്ടായിരുന്നില്ല ഒരു ചെയിന് കൈച്ചെയിന്
ഉം
അതിന്റെ ടെൻഷൻ ഇങ്ങനെ ഇരിക്കാണ്
കിട്ടീട്ടില്ല
ഏ കിട്ടന്നില്ല എല്ലാ അലമാരയിലും പോയി ഇങ്ങനെ അന്വേഷിച്ചിട്ട് എല്ലായിടത്തും ഞാൻ വരിച്ചു വാരിട്ട അപ്പഴൊന്നും കിട്ടുന്നില്ല
സ്വർണന്ന്
കാണാനേയില്ല ആ പ്രത്യേക കാണല്ലോ ആ ഗോൾഡ് ആണല്ലോ
ഏഹ്
അത് പൊട്ടി കുട്ടിന്റെ കയ്യിൽ കൊണ്ട് ഞങ്ങ പൊട്ടി പൊട്ടിയപ്പം എന്ത് ചെയ്തു ഞങ്ങളത് മാറ്റി വെച്ചു പിന്നിട്ടു കൊടുക്കാല്ലെന്നു വെച്ചിട്ട് പിന്നെ അത് ഇടയ്ക്കെടെക് ഇങ്ങനെ പറയൂല്ലാരും അത് ഇടക്ക് ഇടക്ക് നോക്കി നോക്കണേനൊക്കെ ഞാൻ പറയും അതവിടെത്തന്നെ ഉണ്ടാവും അതവിടെത്തന്നെ ഉണ്ടാവും ആരെടുക്കാനാന്നൊക്കെ പിന്നെ ഇപ്പ ഇന്ന് വെറുതെ ഇന്നീ പഞ്ചായത്ത്കാര് പ്ലാസ് റ്റിക്കെടുക്കാൻ വരില്ലേ?
ആഹ്
അവര് വന്നപ്പോ കാർഡ് കാണാനില്ല അപ്പൊ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോ അവ അവരു അതിനാത്തുള്ള ഏതോ ഒരു കവറിലാണ് ഞങ്ങളീ സ്വർണ്ണം പെട്ടിയോടു കൂടി വെച്ചത്
രേഖകളൊക്കെ ഒരു കവറിലിട്ടിട്ട് അലമാരി ഇട്ട് പൂട്ടലാണ് ചെയ്യാറ് അപ്പൊ അയിന്റെ കൂട്ടത്തിലാണ് ഈ സ്വർണ്ണവും വെച്ചപ്പോ അതും കാണാനില്ലാ കാർഡ് കിട്ടി അപ്പൊ ഇന്നിങ്ങനെ വി എന്റെ അനിയത്തിയാ നോക്കിയത് അത് എന്നോട് ചോയിച്ചു നീ എവിടേലും മാറ്റി വെച്ചൊന്ന് ഞാൻ പറഞ്ഞു ഇല്ല മാറ്റി ഇല്ല നോക്കി നോക്കട്ടെ ഞാന ഇതേ പ്പോ എത്തും ഞാൻ ഡ്രൈവിംഗ് ക്ലാസിന് പോയിക്കായിരുന്നു
മഹ്
അദ്ദേഹം പോയി വന്ന് എവിടെയാന്ന് പ്പൊ ഒരു പിടുത്തോല്ല അത് ഈ വീട്ടിൽ തന്നെ ഉണ്ടന്ന് എനിക്ക് നല്ല ഉറപ്പാ പക്ഷെ അത്, എവിടെ വെച്ചെന്നുള്ളത് ഒരു പിടിത്തവുമില്ല ഡ്രസ്സുകളൊക്കെ എല്ലാം വലിച്ച് വാരി ഇട്ട് എന്നിട്ടൊന്നും കിട്ടിട്ടില്ല തലയൊക്കെ വേദനായിട്ട് വെയ്യ ടെൻഷനടിച്ചിട്ട്.
ഇനി വേറെ ആരേലും എടുത്തോണ്ടായ?
വേറെ ആരും എടുക്കാള്ള ഒരു ഇതും, അയിനകത്ത് കാണുന്നില്ല ആരും വരൂല ങ്ങള് പൊ പൊറത്തേക്ക് ഇറങ്ങുകയാണെങ്കി പൂട്ടിട്ടാ പോകാ കേറുവാണെങ്കിലും ഞങ്ങള് കേറിയ പാട വാതിലടക്കും
വീട്ടിലാരൊക്കണ്ട്?
ഞാനും എന്റെ അനിയത്തിയെ ള്ളൂ പിന്നെ എന്റെ ചെറിയ കുട്ടിയും
ആഹ്
ഫെബ്രുവരി ആവുമ്പോ ഒന്നര വയസ്സ്
പൊറത്തുന്ന് ആരേലും വന്നാ?
ഇല്ലില്ല എന്റെ വീട്ടിലുള്ള എന്റെ ആൾക്കാരൊക്കെയന്ന് പറയുമ്പോൾ എല്ലാരും കുറച്ച് ദൂരള്ളോരാ
അതൊണ്ട് വരാനും അങ്ങനെ ആരുല്ല പിന്നെ എന്റെ വീട് കൊറച്ച് താഴ്ചയില അപ്പൊ ഈ ഭാഗത്ത്ക്ക് ആര് വരാനും ചാൻസ് കൊറവാണ് ആരും വരൂല ന്നൊക്കെ നല്ല ഉറപ്പാ പിന്നെ അതുല്ല അലമാര എപ്പോഴും പൂട്ടീയിട്ടായിരിക്കും അതിന്റെ താക്കോലൊക്കെ എന്റെടു തന്നെ ണ്ടാവും ശെ തൊന്നും കാണാനേല്ല കവറ് പോയിട്ട് ആ ആ ഒരു പെട്ടി ന്നെ കാണുന്നില്ല പെട്ടീം കാണാനില്ല ഒരു ചെയിനും കാണാനില്ല എവിടേലും എടുത്ത് വെച്ചോന്നള്ളത് മാത്ര അറിഞ്ഞ മതി ഇക്ക് ഒരു പിടു ട്ട കിട്ട്ണില്ലാ അത് എവിട്ക്കാ വെച്ചേ ന്ന്ള്ളത്
വീട് ഫുള്ളൊക്കെ ഒന്ന് നോക്കി നോക്ക് എവിടെങ്കിലും ല്ലാം ണ്ടാവും
ലെ അലമാരില വെക്ക മൂന്ന് അലമാരിയും വലിച്ച് വാരി ഇട്ടിരിക്കപ്പൊ നി ഒന്നും കൂടി ഒന്ന് ടെൻഷനൊക്കെ ഒന്ന് കൊറച്ചിട്ട് ഒന്നൂടെ നോക്കിയൊക്കണം
ഉം ടെൻഷൻ അടിച്ചാ തന്നെ സാധനം കിട്ടൂല നമ്മള് സമാധാനത്തിൽ ഇരുന്ന ന്നാലോയിക്ക അതവിടെയ വെച്ചെന്ന് അപ്പോ അത് കിട്ടും
സമാധാനം എങ്ങന ഇണ്ടാവ ഇപ്പൊ ഈ സ്വർണം അല്ലെ മോനൊന്നും ഇണ്ടാവൂല എവടെ വെച്ചെന്ന് അന്നേരം ആയിരിക്കാം പശെ എന്നാലും വെച്ച വെക്കുന്ന വേറെ മൂന്ന് സ്ഥലങ്ങളിലാ ആ മൂന്ന് സ്ഥലത്തും കാണാല്ല്യാ
തായേ എവടെങ്കിലും വീണട്ടിണ്ടുടാവും അല്ലെങ്കിലും
താഴെ വീഴാണെങ്കിലും ഞാൻ ദിവസോം അടിചുവാരണ സ്ഥലാണ് കട്ടിലിന്റെ അടിയില് നോക്കിയ തന്നെ അറിയ അത് അവടെ ഇണ്ടാവോ ഇല്ലേന്നോള്ളത് പശെ എവടെ കാണാനില്ലാ ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് മാത്ര നോക്കിട്ട് കാണാപറ്റാതെയാണോ ഇനി ഒന്നുകൂടി നോക്കി നോക്ക വേണം ഇവിടെ ഇണ്ടായ മതിയാരുന്നു ചോറക്ക കയിച്ചോ
ആഹ് കയിച്ച്
വടെ കെടക്കാ
അല്ലാ ഇവടെ മയാണ് അപ്പൊ പൊറത്ത് ഇങ്ങനെ നിക്ക കോലയില്
ആഹ് ഭ്രാന്ത്‌ പിടിച്ച് ഇരിക്ക്യാ
ഒന്ന് സബൂറയ്യ്യാ അത് കിട്ടും
ഉം
ഹസ്ബൻ്റിനോട് പറഞ്ഞാ
ഹസ്ബൻ്റിനോട് പറഞ്ഞാ ആൾക്കാര് സ്കൂളിലാണ്
ഉം
നി സ്കൂള് വിട്ട് വെരണം ഒന്ന് പറയണെങ്കില്
ഉം ഇനി ആള് എവടെങ്കിലും മാറ്റി വെച്ചോ
യെ എന്റെ വീട്ടിലാ ഒള്ളത് അങ്ങോട്ട് പോൻ ഒര് വഴിയും ഇല്ലാ എന്റെ വീട്ടിലാള്ളെ അപ്പൊ അവടെ പോ ഇനി അവടെ ഒരു കവറും കൂടി ഇണ്ട് അതും കൂടി ഒന്ന് നോക്കി നോക്കിട്ട് വേണം എനിക്കൊരു ആ ഒന്ന് ഒറപ്പ് വരുത്താന്
ഉം അത് കിട്ടും പിന്നെ അവടെ വെച്ചാ അവടെ തന്നെ ഇണ്ടാവും സ്ഥലം മറന്ന് പോയതാവും
നോക്കട്ടെ ഒര് കവറും കൂടി ഇണ്ട് ആ കവറ് ഞാന് എൻ എന്റെ വീട്ടിലാ ഒള്ളത് അവടെ ക്
അപ്പൊ ഒന്ന് ഇക്ക ആണെപ്പോ സ്കൂളക്ക വിട്ടട്ട് വെരണം
ഉം
ആഹ് മേത്താത്തില്ല് അങ്ങനെ സമാധാനോണ്ട് അവടെ ആ ഒരു കവറില് അത് ഒണ്ടാങ്കില് കൊഴപ്പല്ലാ
ചിലപ്പോ ആ കവറിലാവും വെച്ചിണാത്
അല്ലാ കവറില്ല് കാണാനോ ഇല്ല പേപ്പറേ ഒള്ളൂ ഉം എനിക്ക് അറിയില്ല
എന്നിട്ട് ഇയാള് പഠിക്കയാണ്
ഹല്ലല്ല പഠിക്കാനനുല്ലോ
ഇയാളെ ഏജ്
ഇരുമ്പത്തി രണ്ട്
ഉം ഒന്നും പഠിച്ചിട്ടില്ലേ
ഞാൻ പ്ലാസ്റ്റു ക്ലിയർ പ്ലാസ്റ്റു കഴിഞ്ഞിട്ട് പിന്നെ അറബികോയ്‌സ് പഠിച്ചു
കുട്ടിയകരയുന്ന
ആഹ ഓർക്കത്ത്ന്ന് എണീറ്റിരിക്ക ഒക്കത്ത്ന്ന് പോ നിറ്റതാ
ഹെ എന്നിട്ട് ഫുഡ്ഴിക്കണില്ലേ കൊറെ ടൈം ആയല്ലേ
ആലോചിച് ഇറിണപ്പാ ഇപ്പ ഉണ്ടാക്കൻ നിന്നില്ല എല്ലാരും തിരച്ചില് തിരയായിരുന്നു
ഉം
അതെ
ആയിരം
പിന്നെ ആ ടെൻഷനില് തപ്പുമ്പോ അത് കാണൂല കൊറച്ചൊന്ന് സപൂർചെയ്‌ത് നോക്കിയാൻ ആയിരിക്കും
മ് എന്റെ കഴിക്കൊക്കെ ചെയോണോ ആഹ
ഹലോ
കഴിച്ചേ
ആഹ
അറിയൊക്കെ എന്താ പറന്നു ഹെ ഹലോ
ഹലോ
ചോറിന് കറികിയൊക്കെ എന്ത
ചിക്കൻ
നമ്മൾ ഒറ്റക്കപ്പ അതോ എല്ലാരും ഉണ്ട
ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഉമ്മ ഇപ്പ എളച്ചന് മുത്തച്ഛൻ
ആരട്ടക്കെ എല്ലാരും വെറുതെ ഇരിക്കായിരിക്കുംല്ലേ കേക്നില്ല ഉം